ആഹ് എന്തൊക്കെ
നല്ലായിട്ടിരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ?
ആഹ് ഇവിടെ ഫുള്ളള് മഴയാ അവിടെ
ഇവിടെ നല്ല മഴയാണ് ക്ലൈമറ്റ് ഒക്കെ നല്ല ഫുഡൊക്കെ കഴിച്ചു ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്?
ക്ലൈമറ്റ് ഒക്കെ നല്ല തണുപ്പൊക്കെയാണ്
ഉം മഴയും ചൂട് മാറിയല്ലോ അതുകൊണ്ട് നപ്പ നല്ല മഴയും നല്ല ക്ലൈമറ്റ ആണ് മീനൊക്കെ കിട്ടാറുണ്ടോ
ആഹ് മീനൊക്കെ കിട്ടാറുണ്ട് ഇ ന്നാ ചിക്കനാണ്
ഉ ആൻച് സൺഡേ ആണ് ആ സൺഡേ ആയൊണ്ട് സ്പെഷ്യൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ആയിരിക്കുല്ലോ
ആഹ് നിങ്ങക്കന്താണ് ഫുഡ് സ്പെഷ്യല്
നമുക്ക് ചിക്കൻ ആരുന്നു
ആഹ് ആഹ്
ചിക്കൻ ആണെങ്കിൽ കൂടുതൽ ഈ താല്പര്യം ഈ ഫിഷിനോടൊക്കെയാണ്
ആഹ് ആഹ് ശരി പിന്നെ മക്കളൊക്കെ
മക്കളൊക്കെ വേണ്ട ഒരാളുണ്ട്
ആഹ് എത്ര വയസായിക്കണു
ഏഹ് അഞ്ച് വയസ്സ്
ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങളൊക്കെ
വിശേഷം
വീട്ടിലാരൊക്കെ നിങ്ങളൊറ്റക്കന്നെ ഉള്ളോ
ആഹ്
ഉം ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ടാവൂലേ
ആഹ് അതെ അതെ
ആഹ് പിന്നെന്താ
ഹ ഹും
ഫുഡ് ഒക്കെ എന്തെ ഉണ്ടാക്കി കഴിച്ച് പ്രിയ
ആഹ് അതെ അതെ ഫുഡൊക്കെ തന്നെള്ള കുക്കിംഗ് ആണ് ഫുഡ് ഉച്ചക്ക്ന്ന് പറയുമ്പം ആഹ് ഉച്ചക്ക്ന്ന് പറയുമ്പം കഞ്ഞി അങ്ങ് സെറ്റ് ചെയ്യാന്ന് ചിച്ച കഞ്ഞി ആയിരുന്നു ഉച്ചയ്ക്ക്
ആഹ് ആഹ് മോനും ഇയാള ഒച്ചക്കള്ളും ഉണ്ടാവല്ലേ
ആഹ് കൊറെ ദിവസമായിട്ട് ചിക്കനപ്പൊ ചിക്കൻ അങ്ങുമടുത്ത് ചിക്കൻ വേണ്ടാന്ന് വെച്ചപ്പ ഇന്ന് കഞ്ഞി ആക്കാന്ന് വിചാരിച്ച് കഞ്ഞിൽ അങ്‌ ത്രി ഓ പ്രഷൻ സർ ആണ്
ഏഹ് അത് ശരി ഓന് കളിക്കാൻ പോയിട്ടുണ്ടാവലേ അവിടെ ആ പിന്നെന്തൊക്കെ വേറെ വിശേഷങ്ങളൊക്കെ വെക്കേഷൻ ടൂറൊക്കെ പോയിണ്ടായിരുന്നോ
വെക്കേഷൻ ചെറിയ ചെറിയ ടൂറുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നോള് ഒന്ന് വേഗമൺ പോയി
ആഹ് ആഹ്
ലോങ്ങായിട്ട് എവിടെേങലും പോണോ എന്നൊക്കെ വിചാരിച്ചത് പക്ഷെ നടന്നില്ല
ആഹ് അങ്ങനെ സ്കൂൾ ചേർത്തിട്ടില്ലേ
ആഹ് സ്കൂളിൽ പോന്നുണ്ട് സ്കൂളിൽ പോകുന്നുണ്ട്
ആഹ് പിന്നെ എന്തൊക്കെ വേറെന്താ വിശേഷങ്ങള്
പിന്നെ എന്ത് വിശേഷം അങ്ങനെ പോവ്ന്ന്
മ് ഉം രാത്രിക്കെ എപ്പളാ കിടക്കാറൊക്കെ
നൈറ്റ് കൂടുതലും ലെയിറ്റായിട്ടാണ് കിടക്കുന്നത് നേരത്തെ എഹ് കൂടുതലും നേര നേരത്തെഴുന്നേക്കുന്നതുകൊണ്ട് ഉം രാത്രി എന്തെങ്കിലും കൂടുതൽ ജോലി ഉണ്ടെങ്കിൽ നൈറ്റ് എന്തായാലും താമസിച്ചാണ് കെടക്കാറ്
ആഹ് ആഹ് ഐശരി
അവടോ?
ഇവിടെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും
ആഹ് അതാ അത്രയും സമയം ആവും എടക്ക് വെച്ചന്ന് പറയുമ്പം നേരത്തെ കെടന്നൊരി ശീലമായിട്ടുള്ളൊരു ടൈമുണ്ടായിരുന്നു ആ സമയത്ത് നേരത്തേ കിടന്നേ പറ്റൂ ഇല്ല ആ സമയൊരു ഒമ്പതെര പത്ത് മണിയാവുമ്പോ ഒറക്കം വരും
ആഹ് ആഹ്
പക്ഷെ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് താമസിച്ചിട്ടാണ് കിടക്കുന്നതും എല്ല പക്ഷെ അങ്ങനെ ആവുമ്പോത്തിനും റൊട്ടീൻ ഫുള്ളി അങ്ങ് തെറ്റും
ആ അതാണ് സ്കൂൾ പോവാനൊക്കെണ്ടാവു ഉം മക്കൾ സ്കൂൾ പോകുമ്പോഴൊളൊക്കെ ബുദ്ധിമുട്ടാണോ
അതൊകെ ബുദ്ധിമുട്ടാവും
ആഹ് മോനെന്താ കളിക്കാണോ?
ആഹ് കളിക്കുവാ
അവൻ നേരത്തെ ണീക്കോ?
അത് നമ്മള് പറയുന്ന ടൈമില് അവനെഴുന്നേക്കും അങ്ങനെയൊന്നുംല്ല അവ നമ്മളെങ്ങനെ നമ്മടെ എന്താവശ്യം അതനുസരിച്ച് അവൻ നിന്നോളും അങ്ങനെയുള്ള പ്രശ്നങ്ങളു കാര്യങ്ങളും ഒന്നു യില്ല
ആ ആഹ് മോനായിട്ട് പ്രശ്നങ്ങളൊന്നുല്ലല്ലേ
ഇല്ലയില്ല അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുല്ല ഇപ്പ നമ്മള് കിടക്കുന്ന കിടക്കുന്ന ആ ടൈമിലുറങ്ങും എഴുന്നേക്കും എണീക്കേണ്ട ടൈമിൽ അവൻ എഴുന്നേക്കും
അ അ. വീട്ടിലൊക്കെ പോയിരുന്നോ ഹസ്ബന്റിന്റെ വീട്ടന്ന് വീട്ടിലേക്കൊക്കെ പോയിരുന്നോ?
ആ പോവും പോവും
ആ അത് ശരി പിന്നെ വേറെ
ജോലിയൊക്കെ ഒതുങ്ങിട്ടാണോ സംസാരിക്കുന്നേ?
ആന് അതെ എല്ലാം കയിഞ്ഞു മോന് പിന്നെന്ന് വീട്ടില് ഒരുസ്താദിന്റെ ചെലവുണ്ട് പള്ളിക്കത്തെ ആ ആപ്പൊ ഫുഡൊക്കെ നേരത്തെ ഇണ്ടാക്കി ഇന്ന് ചിക്കനും നെയ്ച്ചോറും വെക്കാ ഗീറൈസും വെക്കാന്നിജാരിച്ച് അത് പെട്ടെന്ന് ആയി
ഉം
ഉം ഇവിടെ പിന്നെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടാവണെ സഹായ ത്തിനും ആളുണ്ട്
ആ ഹെൽപ്പിനാളുണ്ട്
ആഹ് ആ
പിന്നെന്താണ് അമ്മ അച്ഛനെമ്മക്കൊക്കെ സുഖല്ലേ
അതെ അതെ സുഖവാണ്
ഉം
എന്താ
പിന്നെ എന്താ അങ്ങനെ പോണണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണോ
അല്ലല്ല ഫുഡ് ഇനിയിപ്പം ആക്കി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്നും
നോർമൽ കഞ്ഞി മാത്രം മതിയോ ഇന്ന്
ആഹ് നോർമൽ കഞ്ഞിയുണ്ട് പയറുണ്ട് അച്ചാറുണ്ട്
ആഹ്ആഹ് അയ് ശരി
ഉം
മോനാകെ കുടിക്കാവൂല്ലേ ഓന് കൊഴപ്പൊന്നുമില്ല ഉ ആഹ് ശരി അവന് വാശി ഒന്നും ഉണ്ടാവില്ലലല്ലേ അവന് ഇന്നത് വേണംന്നൊന്നും ഉ ഉം
വാശിയും കാര്യങ്ങളും ഒന്നുംല്ല
ആ ഹ്ശരി
ഉ
ഞങ്ങൾ പ്പ ഹോസ്പിറ്റലിൽ മോനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു രണ്ടു ദിവസമായിട്ടുള്ളു
ഇപ്പൊ എല്ലായിടത്തും പനിയാണല്ലോ പനി ആയതുകൊണ്ട് മഴയ ക്ലൈമറ്റ് ചേയിഞ്ച് കൊണ്ട് ഫുൾ പനി എല്ലാവർക്കും
ആഹ് ഞങ്ങൾ മലേഷ്യൽ ഒരു ട്രിപ്പ് പോയിരുന്നു അപ്പോ പിന്നെ അവിടുന്ന് അങ്ങനെ വന്ന പ്പം അങ്ങനെ പനിയായതാണ്
പനിയ ഓക്കെ
ഉം
ഇപ്പ ഫുള്ളി പനാണല്ലോ എല്ലായിടത്തും
ആഹ് അപ്പൊ അഡ്മിറ്റ് ആയിരുന്നു ഉ വൈറൽ ഫീവർ തന്നെ ആയിരുന്നു
ഉം വയറൽപ്പനി അങ്ങനെ ഓരോരോ ഇതാണ് എല്ലായിടത്തും
ഉം ഉം
ഓരോ ദിവസം ഓരോ വൈറസസ്സാ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു
ഉം അതെ ഈ മക്കള് സ്കൂളിലൊക്കെ പോകുമ്പോഴാണ് ബുദ്ധിമുട്ട്
ആഹ് അതാ എല്ലായിടത്തും വൈറൽ പനിയാണ്
ഉം
ഈ സ്കൂളിൽ പോക്പം കൂടുതലും സ്പ്രെഡ് ആവത്തതേ ഉള്ളൂ
ആഹ് അതാണ് ആഹ് ഈ ഫീ വൈറൽ ഫീവർ ഒക്കെ പെട്ടെന്നുണ്ടല്ലോ
പുഴ കൂടുതലും ഇപ്പോഴത്തെ കെ ജി ക്ലാസ് റൂംസിലൊക്കെ എഏ സി എല്ലായിടത്തും ഇപ്പോൾ ഓൾമോസ്റ്റ് എഏ സി ഏസി ആവുമ്പം കുറച്ച്കൂടി സ്പ്രെഡ് ആകും
ഉം അതാണ്
ഒരു മിക്സഡ് ക്ലൈമറ്റ് അല്ലേ ആഹ് കുഴപ്പമില്ല കുഴപ്പമില്ല അക്ഷരമൊക്കെ പഠിക്കുന്നുണ്ട് ക്ലാസ്ബേസ് അല്ലേ വേണ്ടത് അക്ഷരം പഠിപ്പിക്ക അക്ഷരം നമ്മള് കറക്റ്റ് പഠിപ്പിക്ക പിക്കുകവാണെങ്കിൽന്നെ അവര് സ്മൂത്തയിട്ട് അങ് പോയ് ക്കോളും
ആഹ് അതെ പഠിക്കാനൊന്നും മടിയൊന്നും ഉണ്ടാവില്ല ല്ലേ ഉം ഹോം വർക്ക്ൊക്കെ ചെയ്യാവും
ചെയ്യും ചെയ്യും നമ്മള് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ട ഗ്രാഫ്പ് ചെയ്ത് ആള് കുഴപ്പില്ല ഓക്കെ ആണ്
ആഹ ഒരു മോനന്നെ ഉള്ളാവൂല്ലേ
ഓ അതെ അതെ അതെ
ഉം
ഇപ്പൊ മഴയുണ്ട് ഇടക്ക് വെയിലും ഉണ്ട് അങ്ങനത്തെ ഒരു ക്ലൈമറ്റാ
ഇപ്പൊ ഇവിടെ മഴയില്ല
ആ, ഇന്നലെയൊക്കെ നല്ല നല്ല വെയിലായിരുന്നു നല്ല വെയില് നല്ല ചൂ ചൂടു ഉണ്ടായിരുന്നു പക്ഷെ ഇന്നെങ്കിൽ നല്ല മഴയുണ്ട്, ആ അതെ ആ മഴ തുടങ്ങിയത്
രാവിലെക്കെ ആയിരുന്നു, നല്ല മഴ
യു കെയിലൊക്കെ ഭയങ്കര ചൂട് യു കെയില്, ഫ്രാൻസില് അങ്ങോട്ടുള്ള യൂറോപ്പ് കൺട്രീസൊക്കെ ഭയങ്കര ചൂട് ഫോർട്ടിഫൈവ് ഡിഗ്രിയൊക്കെ
ആഹ പറയുന്നുണ്ടായിരുന്നു
ഉം, ക്ഷെ അവിടത്തുള്ളവർക്ക് ഇത്രയും ചൂടൊന്നും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല
അതന്നെ
അവരുടെ ആ ഒരു ക്ലൈമറ്റിന്റെ അവരിങ്ങനത്തെ ക്ലൈമറ്റ് അവര് ഫേസ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ചൂട് ഒത്തിരി അവരുടെ ബോഡില് അടിക്കുവാണെങ്കിൽ അവർക്ക് ദേഹം പൊള്ളും
ആഹ ആഹ ശരി
അവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും
ഉം അതെ
ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ പോയ ചൂട് ഇതിലും കൂടു എന്നാണല്ലോ പറയുന്നത്
ഉം, നമ്മുക്ക് അല്ലാത്ത മയൊക്കെ ഉണ്ട്
ആഹ്
ഉം
പിന്നെ വേറെ എന്താണ്
ഓ
ഉം
ഇന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലേ ഇന്ന്നി സൺഡേ ആയിട്ട്.
ഇന്ന് ഇന്നലെ പോയി വന്നു പിന്നെ ഇന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാ വിചാരിച്
ഉം
ഉം
സൺഡേ എല്ലാവർക്കും ഒര അവധി കിട്ടുന്ന ദിവസം എല്ലാവരും വീട്ടിടെ ഇരിക്കാൻ ആഗ്രഹിക്കൂ
എ ന്നെ
അല്ല സൺഡേ അവധി കട്ടുമ്പോ എല്ലാരും മാക്സിമം വീ ട്ടി എന്തെങ്കിലും
ഞാ ഞങ്ങള് ഇന്നലെ പുറത്തിറങ്ങി രണ്ടു ദിവസയിട്ട് ലീവ് ആയിരുന്നല്ലോ സ്കൂളൊക്കെ അപ്പ അങ്ങനെ പുറത്ത പോയത് ഇന്നല്ലേ ഇന്ന് ഫ്രീ ആയിട്ട് ഇ വിചാരിച്ച മഴ ആണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത
പുറത്തിറങ്ങാനേ തോന്നുന്നല്ല വീട്ടിലിരിക്കാനെ തോന്നുന്നത്, വീട്ടിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം
അതെ പിന്നെ വേറെന്തൊക്കെയാ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു രണ്ട് നാളെ അപ്പൊ പിന്നെ അയിനല് സംഭവങ്ങൾ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കയായിരുന്നു
ആഹ് ബർത്തഡേ
ആഹ്